ഹലോ
ഹലോ
ഹലോ നല്ല മഴയല്ലോ അവിടെ?
നല്ല മഴ പെയ്തു ഇപ്പൊ ഒന്ന് ചോർന്ന്ക്ക് ണ് ആഹ ചെറുതായിട്ടൊന്ന് വെളിച്ചം വെച്ചി ണ്
അഹ് ശരി മ് പിന്നെന്നന്തൊക്കെയാ പരിപാടി ഓ ഫുഡൊക്കെ കഴിച്ചു.
നിങ്ങള് ട്രിപ്പ് ഒക്കെ പോവലുണ്ടോ
ട്രിപ്പ് ഇപ്പൊ കൊറച്ചായിട്ട് ഹസ്ബന്ഡ് വന്നിട്ട് വേണെങ്കനി പോവാ പിന്നെ ഇടക്ക് ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകും ആള് ഇവിടെല്ലല്ലോ അമ്പലങ്ങളിലൊക്കെ പോവും വീട്ടിൽന്നൊക്കെ അങ്ങനെയൊക്കെ പോവും. ആഹ അവിടുന്ന് അങ്ങനെ
ആ ആ
ഉം പിന്നെ ഇപ്പൊ ഹസ്ബൻഡ് വന്നിട്ട് എല്ലാവരോടൊക്കെ പോവും നീ എവിടം പോയോ?
ആ ഞങ്ങളിപ്പ ഫാമിലി ടൂർ ആയിട്ട് ഊട്ടിയൊക്കെ പോയി.
ഏ ഈ ടൈമിലോ മഴയത്തോ?
ആഹ നല്ല രസമായി ഭയങ്കര തണുപ്പാണ് ഇപ്പവട
ആഹ നല്ല തണുപ്പായിരിക്കൊലെ മഴ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അടേക്ക് മഴയുണ്ടോ?
മഴല്ല അവിടെ കാലാവസ്ഥ വേറെയാണ് ഇപ്പോ തണുപ്പാണ് പക്ഷെ മഴ ഇല്ല
മഴ ഉണ്ടാവൂലല്ലേ അപ്പൊ കൊഴപ്പില്ലലെ ആഹ് ഇവിടെത്ത മഴ അങ്ങോട്ടില്ലെങ്കി വല്യ പ്രശ്നള്ളു
കൊഴപ്പില്ല പക്ഷെ നല്ല തണുപ്പാ
ആഹ അവിടെ അങ്ങനെയാന്ന് തോന്നുന്നു അധികം മഴയല്ലാ തോന്ന്ന്നൂല്ലോ മഞ്ഞിന്റെ ഒരു വീഴ്ച ആയിരിക്കും ആഹ മഞ്ഞാണ് ആ പിന്നെ കെഴപ്പല്ല എവിടക്കെയാ പോയത്
അത് ആ ഒരു മെട്ടക്കുന്നുണ്ടല്ലോ
ആഹ് ഷൂട്ടിങ് പോയിൻ്റ് ഷൂട്ടിങ് പോയൻ്റ് പോയിണ്ട് പോയിണ്ട്
ആ അതന്നെ ഉള്ളു അവിടെ കാണാന് പിന്നെ കൊറ ആ ആഹ ആ മരങ്ങള് അതായത് സൂസൈഡ് പോയന്റ്
അതെ സൂയിസൈഡ് പോയിൻ്റ് മെയിനായിട്ട് അവിടെ എന്താ അറിയോ ക്ലൈമറ്റ് എക്സ്പ്ലോർ ചെയ്യ അത്രേ ഉള്ളു നമുക്ക് ആ തണുപ്പൊക്കെ ഒന്ന് ആ അത് അത്രേ ഉള്ളൂ.
പിന്നെ ഒരു ഗാർഡന് മറ്റേ കർണാടക കർണാട്ടിക് ഗാർഡൻ.
ആ് ഗാർഡൻ ഉണ്ട അവിടെ? ആഹ ആഹ അത് ഞങ്ങള് പോയില്ല ഞങ്ങള് ഏഹ ഗാർഡന്ല് ഞങ്ങള് പോയില്ല എന്നാല് ഉം അത് ഇവിടെ ഇവിടെല്ലല്ലോ മൈസൂരക്കെ നടല്ലല്ലോ ഊട്ടി തന്നെ അല്ലേ
ഊട്ടി തന്നെ
ബൊട്ടാനി ഗാർഡനാ
ബൊട്ടാണിക്കല അല്ല
ആ
അവിട്ക്ക് എത്തിപ്പെട്ടില്ല ഞങ്ങള് അതും കൂടി ഇണ്ടേന്ന് ഞ നാല് സ്ഥലേന്നു ഓര് പറഞ്ഞത് അപ്പിത് ത് കഴിഞ്ഞിട്ട് ആണ്ട് പോവാന്നിന്നു പക്ഷെ അവര് പറഞ്ഞു ങ്ങള് ഇപട്ന്നാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ആകെ അരമണിക്കൂറെങ്ങൾക്ക് സ്പെൻഡ്യ്യാൻ കിട്ടള്ളൂ. യാത്രയും കൂടുതലാണ് അപ്പൊ അതിനെക്കാളും നല്ലത് മൊത്തയ്ട്ട ട്ട് വ്ടെ നിക്കല്ലോഴിച്ച് അപ്പൊ പിന്നെ ആ ആയിക്കോട്ടെർഞ് ഞമ്മക്കിപ്പോ കാണണോന്നൊന്നുല്ല. മ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഫോട്ടൊക്കെടുത്ത് അത്രേള്ളു ആ അപ്പൊ ഞങ്ങളും ഏഹ് അതെന്നെ സ്റ്റോറിടാണ്ട്. ആഹ് അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങള് പറഞ്ഞു. സ്റ്റേയ്തില്ല ഏഹ്എ നിന്നിട്ടില്ല ഏ കുട്ടി ആ ഫസ്റ്റ് ടൈം ആ പോണതേ. ഫാമിലി അപ്പൊ അടുത്തെ ഞ്ഞെന്തായാലും മൈസൂര് പിടിക്കണംന്ന് പറയ അപ് പ്പൊന്തായാലും ഒരുസം രാത്രിയില് പോയിട്ട് അങ്ങനെ ആകും.
ആ ഞങ്ങൾതൊക്കെയാണ് പ്ലാൻ ചെയ്തത് കുട്ടി മൈസൂർ ആ ഏരിയയിൽ കൊർച്ചോസം പോയിട്
ആഹ്
അങ്ങനെ ഉം
അപ്പൊ ഇനി അടുത്ത ജനുവരിയിലൊക്കെ ആയിട്ട് ഉം ഇപ്പൊ തന്നെ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ പറിയിണ്ട് പൈസ ണ്ടാക്കിക്കോളീന്ന് ഫാമിലി ട്രിപ്പവുമ്പോ ഒര് വീട്ടിന്ന്ന്നെ ചെൽപ്പോം അഞ്ചു ആറും ആൾക്കാരൊക്കെണ്ടാവേ മക്കളും അപ്പൊ എത്യാവശ്യം ഫണ്ട് എറങ്ങും.
അതാണ്. പിന്നെ ഫാമിലി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉള്ളോണ്ട് നല്ലട്ടോ ഞങ്ങക്ക് പിന്നെ അങ്ങനെ ഇവിടെ ഫാമിലി ട്രിപ്പ് പായിട്ടൊന്നും അങ്ങെനെ പോവെല്ല അമ്പലം കൊട്ടീയൂര് കേട്ടില്ലേ കൊട്ടൂരൊക്കെ പോലെണ്ട് ആഹ് ആ കഴിഞ്ഞ ആ ഓ അടെ ഞങ്ങള് ഫാമിലി ആയ് ട്ടിയൊക്കെ എല്ലാ പ്രാവശ്യം പോയതാണ് അല്ലാതെ അന്ന അങ്ങനെ ആരും പോവാറില്ല. ഒക്കെ ഭയങ്കര എക്സ്പെൻസ് ആയതൊണ്ട് ആഹ് എല്ലാരും ഒരേപോലെ എറക്കണ്ടേ?
ഞങ്ങളെ വീട്ടിന്ന്ന്നെ ഇപ്പോ ഞാന് അനിയന്മാര് രണ്ടാള് അച്ഛനു അമ്മീ ഓരോരുത്തർക്കും ഒന്നേ അഞ്ഞൂറ് അപ്പൊ തന്നെ വല്യൊരു എമൗണ്ട് ആയില്ലേ. ഇപ്പൊ അനിയന്മാരൊക്കെ പണിിക്കോണോണ്ട് പിന്നെ വെല്ല്യേരു പ്രശ്നം പറ്റിയിട്ടില്ല പക്ഷെ ഞങ്ങളെ ചെറിച്ചന്മാർക്കൊക്കെ കുട്ടികളൊക്കെ പഠിക്യാണ്. അപ്പൊ ഓല രണ്ടാളാ പൈസ ഭാര്യമാ ഭാര്യന്റെ പൈസ അതാണ് ഓല് പഠിക്കും കൂടെ ആവുമ്പ ഓലോ പൈസ നമ്മള് നോക്കണല്ലോ ഓലെക്കെ ഓലട്ത് നൊക്കെ ആറായിരർപ്യാകെയാണ് എർങ്ങിയത് പിന്നെ ചെല വേറിംണ്ടല്ലോ അഹ് മാത്രം. പോരല്ലോ മ്മൾ എന്തേലും കാണുമ്പോ വ ആ എല്ലാരും വാങ്ങുമ്പോ ഞമ്മക്ക് ക്കും വാങ്ങണ്ടേ അപ്പൊ ആ പൈസ
അതാണ് ഏറ്റവും കൂടുതലാവാ മക്കക്കൊക്കെ ഓരോന്ന് കാണുമ്പോ കാണുമ്പോ കിട്ടേണ്ടിരൂ ഉം ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതും ആഹ്
ഇവിടെ വെയില് വന്ന്ട്ടാ മഴ പോയി
ഏ് അത് ചുമ പെയ്ത് പോയി
ആഹ് നനഞ്ഞിട്ട് ല്ലോട നനഞ്ണ് ക്ഷെ അതേപോലെ ആ കാറാട് പോയി വെയിലട് വന്ന്.
ഏ്ഹ് ങ്ങളവിടെ വെള്ളം കേറോ അവ്ടെ?
ഇല്യാ ഇല്യാ വെള്ളം കേറൂല വെള്ളം കേർ ങ്ങളടെ കേറോ?
ഇല്ല ഞങ്ങളെ അവിടെന്നും എത്ഇല്ല വയല് ഫ്രണ്ടിലെന്നെ വയലാണ് പക്ഷെ വയലൊക്കെ മുങ്ങിയാലും ഇങ്ങോട് വീട്ടിലേക്ക് കേറുല്ല കൊർച്ച് ഉയർന്നിട്ടാ
അല്ല ആ പ്രളയംണ്ടായ സമയത്ത് വെള്ളം കേറീണാ?
റോഡില് ഫുള്ള് വെള്ളെരുന്നു. നമുക്ക് അങ്ങോട്ടും ങ്ങോട്ടൊന്നും പോവാൻ കഴയില്ലെനി ആ വണ്ടിട്ത്ത്ട്ട് അങ്ങോട്ടും ങ്ങോട്ടും പോവാൻ പറ്റ്ല്ല ആ വീട്ടിലേക് കേറീല്ലപക്ഷെ വണ്ടിട്ത്തിട്ട് റോഡുമകൂടെ നമുക് ഏടിം പോവാൻ പറ്റില്ലേനി. വീട്ടിൽ തന്നെയേനി ഉം വീട്ടിൽ ലോക്കായിരുന്നു കുറച് ദിവസം
ഇപ്രാവശ്യാം എന്താന്നറിയില്ല ഇനി ഇപ്പോ ഇപ്പൊ അങ്ങനെ ഇല്ല മഴ കൊറവാ ആഹ് മഴ കൊറവാ ഇപ്രാവശ്യം ഉം ഇപ്രാവശ്യം കൊറെ വെയിലടിച്ച് പോയിക്കാഞ് മഴ പെയ്യുന്നുണ്ടെങ്കില് അത്ര തന്നെ വെയിലും വരുന്നുണ്ട് നല്ല ചൂട്ള്ള ഉം
പ്പൊ രണ്ടൂസം മഴയായാലും പിറ്റേന്ന് വെയിലായ ചൂടായി
ആ അതന്നെ പൊർത്തൊക്കെ വെയില് വന്നാലോ ഭയങ്കര ചൂടുവാ
ഔ ന്റെ അമ്മോ ഇല്ല്യാ എടാ അപ്പ രാവിലെ മഴ പെയ്ത് പോയിട്ടുണ്ടാവൊള്ളു
ആഹ് ന്നട്ട് വെയിലടിക്കുന്നേരം ഭയങ്കര
ആഹ്
പുറത്തേക്കൊന്ന് വണ്ടി എടുത്ത് പോകുമ്പോഴേക്ക് കയ്യൊക്കെ പൊള്ളും
ആഹ് അങ്ങൻത്തന്നാണ് ആഹ് ഇവടെ ഇന്ന് ഇന്ന് രാവിലൊക്കെ വെയർത്ത് കുൾച്ക്ക്‌ണ് ചെക്കന്
ങ്ങേ
ഉം
പിന്നെ എന്താന്ന് ഫുഡ് കറിയൊക്കെ വെച്ചില്ലേ നോ
കറിയൊക്കെ വെച്ച് ഫു മീൻ കിട്ടിട്ടില്ല
ആഹ് ഡെയിലി വാങ്ങൽല്ല്യാ
ആ ഇന്നലെ ചിക്കൻ കൊട്ന്നെന്റെ ബാക്കി ലേസണ്ട് അപ്പൊ പിന്നെ ഇഞ്ഞിപ്പം വൈന്നാരൊക്കെ പണി മാറ്റി ആഹ്
ഇവര്ക്ക് പൊരിക്കാൻ മാത്രം ഇവര്ക്ക് പൊരിച്ച ഇഷ്ട്ടം അപ്പ ഞാൻ കുറേശ കുറേശ മുളക് തേച്ചങ്ങനെ വെക്കും ഒന്നായിട്ട് കുറേശെ കുറേശെ എടുത്ത് പൊരിക്കും ഒരു രണ്ടു മൂന്ന്സം സ്കൂൾല് ഒന്നും കൊണ്ടോവൊന്നുല്ലല്ലോ പ്പൊ ഭയങ്കര പരാതിയാ ഒന്നുല്ല്യാ മീനും ചിക്കനൊക്കെ ഇഷ്ടാ കൊണ്ടോവാൻ പറ്റില്ലല്ലോ ഉം രാത്രി വന്ന് ഇവട്ന്ന് കൊടുക്കും അങ്ങനെ ചെയ്യും പിന്നെ വീട്ടില് ആരക്കെയാ അമ്മ അമ്മ ഒന്നുല്ലേ വീട്ടില് ങ്ങള് വേറോരു വീട്ടിലാ
ഇപ്പ ഇണ്ട് അല്ല കുടുംബ എല്ലാരും ഒരുമിച്ചന്നെ
ഒരുമിചെന്നാ അ അ ഉം ഉം ആഹ്
ഉം
ശെരി ഉം ഹസ്ബന്റ് എന്താ പോണെ
അത് വയറിങ്ങ വയറിങ്ങും പ്ലംബിങ്ങും ഒരു കൊട്ടവണ്ടി ഇണ്ട് അയിലും പോകും ട്രിപ്പായിട്ട്
ഏ എന്ത് വണ്ടിയാ വല്ല്യ വണ്ടിയാ
കൊട്ട വണ്ടില്ലേ ഗുഡ്സ്
കൊട്ടവണ്ടി ആഹ് ഗുഡ്സ് ലേ ആഹ് ആഹ് കൊട്ടവണ്ടി പർഞ്ഞപ്പോ മൻസ്സിലായില്ല ആഹ് ഗൂഡ്സ്ന്ന് പർഞ്ഞപ്പം മൻസ്സിലായി
ആഹ്ഹ്
ഉം പിന്നെ മോനങ്ങനെ രാത്രി ഒറങൊക്കെ ചെയ്യോ
അഒർങ്ങാൻ നേരം വൈകും ഇന്നലെ ഒക്കെ ഒരു മണിയൊക്കെ ആയിണ് ഉം ഇക്കി ന്നട്ടൊരു പേടിയാണ് ഒന്നാമത് ഉം ഒന്നാമതർഞ്ഞാല് ഉച്ചന്റെഷം ഓൻ നല്ലോണ്ടോർങ്ങെ ഇന്ന് ഇപ്പ ഇന്ന് ഇതുവരെ ഒർങ്ങീട്ടില്ല ഒരു മൂന്നണി ഒക്കെ ആവുമ്പാണ്ട് ഒർങ്ങിയ ചെൽപ്പോ ഒരു ആറര ഒക്കാവും എണീ ക്കണങ്കില് പിന്നെ അതാണ് രാത്രി ഒറങ്ങാത്തത്
ആഹ് മക്കളൊക്കെ അങ്ങൻ തന്നെ ന്റെ മക്കള് ഞാൻ ന്നട്ട് എന്താക്കുന്നറിയോ പിടിച്ച്ങ്ങാണ്ട് ഒർക്കും പാട്ടിം പാട്ട് പാട്ടോക്കെ പാടിങ്ങാണ്ട് ന്തായാലും മെണ്ടില്ല എങ്ങനെ എങ്കിലൊക്കെ ഒർക്കും രാ ഉച്ചക്ക് അങ്ങനെയാവുമ്പോ പിന്നെ ഒര് വൈന്നേരം ഒര് മൂന്ന് മണിയോക്കെ ആവുമ്പോ ണീറ്റാല് ആ മൂന്ന് മണിക്കെ ആവുമ്പോ എണീക്കണം ആ ഒരു അ മൂന്ന് മൂന്നരാവുമ്പോ എണീറ്റ കൊയ് പ്പല്ല ഓര്ക്കൊരു ഒമ്പ മണി പത്ത് മണി ഒക്കെ ആവുമ്പോ ഒറങ്ങാം പക്ഷെ ഇവരെപ്പോഴും അങ്ങനെ മ്മള് പി ച്ച ഒർക്കിക്കോൾണംന്നൊന്നുല്ല ന്റെ മോളൊക്കെ അധികം ചെൽപ്പോം വൈകുന്നേരം ഈ പർഞ്ഞോണം മൂന്നണിക്കും നാലണിക്കോക്കെ കെടന്നൊർങ്ങാ ഒരു ആറ് മണിക്ക് ഏഴ് മണക്ക് എണീറ്റ് വരും പിന്നെ ഒറക്കില്ല.
ആഹ് പിന്നെ ഒർക്കില്ല ഇനിയിപ്പോ അന്ന് ഞാന് എങ്ങനെ ചെലപ്പോ ഞാന് ഈ സമയമായി കഴിഞ്ഞാൽ ഉറക്കൂലട്ടോ.
ആഹ്.
അപ്പൊ നേ അപ്പൊ ഒരു ആറ് മണി ഏഴുമണി ആകുമ്പത്തേനും ഓനോറക്കം വരും ഓനോറക്കും. ഓന ഒറക്കി കഴിഞ്ഞാ പിന്നെ ഇവരൊക്കെ വരുമ്പോ ഈ ഒച്ചപ്പാട കേട്ട് പ്പാ ഈ ഇ ഹസ്ബൻഡ് വന്ന് കഴിഞ്ഞാൽ എങ്ങനെ ആയാലും ഓൻ ഒണരും. ആഹ് അപ്പൊക്ക് അതും അതും പേടി തന്നെയാണ് ഒരു ഒമ്പതണി ആയ ഓനാട ഒണരും. പിന്നെ എവിടെ പിന്നെ തീരെ ഉറങ്ങൂല.
ഉം ഞാനൊക്കെ എത്രയോ ഉറക്കോഴിഞ്ഞിക്കുന്നു ഞ രണ്ടുപേര അത്ര ഡിഫറൻസ് ഇല്ലാത്തോൊണ്ട് മക്കള് അത് മോളെ തീരേം ഉറങ്ങൂലേനി പിന്നെ ഇപ്പ സ്കൂള് പോയ പോവാൻ തുടങ്ങിയ താണോ ഉറങ്ങാൻ തുടങ്ങി കാരണം സ്കൂളന്ന് കളിച്ച് നല്ല ക്ഷീണ ആയിട്ടേ വൈകുന്നേരം വരുള്ളു ആഹ്. പകൽ ഒറങ്ങൂലല്ലോ പിന്നെ ഫുഡോ കഴിച്ച് പഠിച്ച് ടിവി ഒക്കെ കാണുമ്പത്തേക്ക് കുറച്ച് കഴിയുമ്പോ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പഴത്തേക്ക് കിടക്ക കിടക്കുള്ളൂ ഉറങ്ങി അങ്ങനെ ടൈമ ഒക്കെ ആവുമ്പത്തേ വേഗം ഉറങ്ങിപ്പോകും പിന്നെ.
ആഹ് താനോറങ്ങും ഉം ഉം.
അപ്പൊ അമ്മക്ക് ഒന്ന് ഒറങ്ങാ അല്ലാണ്ട് ഒറക്ക ഒഴിഞ്ഞകാണ്ട് രാവിലെ എണീറ്റ ഒന്നും പണിയെടു ക്കാനൊന്നും ആവൂല എന്തൊരു ക്ഷീണ ആ രാവിലെ എങ്ങനെ കിടക്കാന്ന് തന്നെ തോന്നു. ഉം ഉച്ചക്കങ്ങനെ ഒറക്കോഴിഞ്ഞ വൈറ്റമിനൊക്കെ എത്രയോ കുറവാ.
ഏഹ്.
ഉം എന്റെ പിന്നെ ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോ ഫുള്ള് കൊറവ.
ഇതാണ്ന്നുണ്ടെങ്കിൽ ഇപ്പ ഒറങ്ങണ സമയത്ത് ചിലപ്പോ നമ്മുക്കായിറ്റ് ഒറക്കം വരൂല്ല്യ.
അതാണ് ഓര് ഒറങ്ങ സമയ ചെലപ്പോ ഉറങ്ങാൻ പറ്റിയന്ന് വരില്ല എന്തെങ്കും പണിയുണ്ടാും ചെലപ്പോ ഉറക്കം വരെ ആഹ്. ഉഹും.
എപ്പോളും ഇടങ്ങേറ് ഓലപ്പാട് കിടന്നുറങ്ങിയ അമുക്ക് സുഖാ ഓലപ്പ ഒറക്കം ഒയിച്ചിരിക്ക. ഇത് ചില സമയത്ത് ഓലീ വൈന്നേരപ്പെട്ട കൊറ വൈന്നേരക്കിണ്ട നമ്മക്ക് ഒറക്കം വെർണ്.
ആഹ് നമുക്ക് അപ്പ ഒറങ്ങാനും പറ്റുവോ കെടന്ന്ക്കാണ്ട് ആ സമയത്തൊക്കെ വിളക്കത്തിക്കുന്ന സമയത്തൊക്കെ. നമ്മളാടക്കെ ആണേ നമ്മക്ക് അങ്ങനെയൊക്കെ ഒറങ്ങാ.
ആഹ് ഞാ ഇപ്പ വിളിക്കാട്ട.
തോടാശ്ശരി ആഹ്.